ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ
ഫു ആഹ് കേൾക്കുന്നുണ്ട്
ആഹ്
ഫുഡ് കഴി വിശേഷം ഒന്നുല്ല ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞോ
ആഹ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞു
ആഹ് പിന്നെന്ന കോൾഡ് ആണോ എന്തോ സൗണ്ടിന് ഒരു
ആഹ് ചെറുതച്ചൊരു പനിയ പനിയായിരുന്നു
ആഹ് കാലാവസ്ഥയുടെ ആയിരിക്കും അല്ലേ
ആഹ് അതന്നെ അവിടെ മഴയൊക്കെ എങ്ങനെ
മഴ ക്കെ ഉണ്ട് ഇന്നലെ രാത്രിയൊക്കെ മഴയായിരുന്നു ഇപ്പൊ മൂടി നിക്കുന്നു മഴക്കായിട്ട്
ആഹ്
ഇന്ന് വൈകുന്നേരം ഉണ്ട് മഴ ആഹ് നല്ല മഴയാ അതോണ്ട് ചൂടിനൊരു ശമനമായി അല്ലേ
ആഹ് അതന്നെ വെള്ളത്തിനൊക്കെ എങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ
ഇല്ല ഇല്ല വെള്ളത്തിന് നമുക്കിവിടെ കുഴൽക്കിണറുണ്ട് ഇല്ല വെള്ളത്തിനൊന്നും ബുദ്ധി
ആഹ് ആഹ്
പിന്നെന്നാ സൺഡേ ആയിട്ട് പരിപാടിയൊക്കെ
പരിപാടി ഒന്നുല്ല ഇതന്നെ പനിയല്ലേ പനി ആയതോണ്ടേ പുറത്തന്ന് ഇറങ്ങാ വയ്യ ആഹ് ഹോസ്പിറ്റലിൽ പോയി
ആഹ് ഈ കാലാവസ്ഥങ്ങെനെ നിൽക്കുന്ന കൊണ്ടാ താമസം
ആഹ് ആഹ് പനിക്ക് കുറവുണ്ട് പക്ഷേ ജലദോഷവും ചുമയക്കണ മാറാത്തത്
ആഹ് അതാ ലാസ്റ്റ് വരെ ഇങ്ങ് നീണ്ടു നിൽക്കുന്നതാ പനി വേഗം കുറയുവേ ചുമയൊക്കെ ആവുമ്പം മരുന്ന് കഴിച്ചാലും അങ്ങനെ കൊറയാൻ താമസടുക്കും
ആഹ് അതെന്നെ
ഉം പിന്നന്നാ വിഷേശം
വിശേഷം സുഖാണ് കൊഴപ്പൊന്നുല്ല എന്തായിരുന്നു ഫുഡൊക്കെ
ഫുഡ് സാധാ ചോറും കറികളും മീനുണ്ടായിരുന്നു ഉം ഉള്ള ഇന്നും ഈ സ്പെഷ്യലല്ലേ എന്തെലും എർച്ചിയായിട്ടും കൊള്ള എന്താ മ്മക്ക് ഇന്ന് മടുപ്പാ അതണ്ട് വല്ലപ്പോഴും
ആഹ് പിന്നെ എത്ര തിന്നലും മുടക്കൂലല്ലേ
അത് തന്നെ ഇറച്ചിയാ വേഗം മടുക്കുന്നത് എന്തെലും വേണം താനും അല്ലേ
ആഹ് അതാ ഇറച്ചിയും മീനും ഇല്ലെങ്കി പിന്നെ ആ ചോറ്റക്ക് കൂട്ടാനന്നുംല്ലനും
ആഹ് അതന്നെ ചോറില്ലേ ചോറ് വേണ്ടാന്ന് തന്നെ പറഞ്ഞേക്കും
ആഹ്
പിന്നെ എന്തെന്തെങ്കിലും ജോലി ഉണ്ടോ വർക്ക് വർക്ക്യ്യുന്നുണ്ടോ
ഏയ് ചെർതുള്ള സ്റ്റാറ്റസ് വർക്കും കാര്യങ്ങളൊക്കെ ഇണ്ടല്ലാതെ വേറെ വർക്കൊന്നും ചെയ്യല്ല
ഇല്ല ആഹ് എനിക്കുംല്ല അങ്ങനത്തെ പരിപാടിയൊന്നും അത്യാവശ്യം തയ്ക്കും അതെ വീട്ടിലിരുന്നേ നമുക്ക് അത്യാവശ്യം വീടിന്റെ അടുത്ത് അട്ത്ത്ന്ന് കിട്ടുന്നവരുടെയൊക്കെ അങ്ങനെ വ വാങ്ങി തയ്ക്കും
ആഹ് ആഹ് പിന്നെ വീട്ടില് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യലൊക്കെണ്ടോ
ആഹ് ഉണ്ട് കൊറച്ചൊക്കെ നമ്മളെ അത്യാവിശ്യം വീട്ടിലേക്ക് വേണ്ടെ രണ്ട് മൂന്ന് തൈ ഐറ്റംസൊക്കെ ഉണ്ട്
ആഹ്
ഹ്മ്മ് മുളക്, വെണ്ടേ
ആഹ് ആഹ്
അങ്ങനെയൊക്കെ ഉണ്ടോ കൃഷിയുണ്ടോ വീട്ടില്
ഇല്ല ആഹ് ചേനാ, ചേമ്പ്, പൂള പിന്നെ മുളക് പിന്നെ ചീര അങ്ങനെക്കെ പിന്നെ വാഴ
ആഹ്
അങ്ങനെയൊക്കെ സുഖായിട്ടൊക്കെ
ഹ്മ്മ് അതോണ്ട് പഴൊന്നും വെളിയിലോട്ട് അല്ലെ കടയിന്ന് പോയി വാങ്ങേണ്ട വീട്ടിതന്നെ പാകവാകുമ്പോ എടുക്കാല്ലോ ഏഹ്, അതൊക്കെ നല്ലേയല്ലേ ഇപ്പൊ ഭയങ്കര വെലയും പിന്നെ വെഷവുള്ളെ സാനങ്ങളല്ലേ കിട്ടുന്നതും
ആഹ് ആഹ് അതോണ്ടൊക്കെ ഇപ്പം നല്ലതക്കെ തന്നെ
ഹ്മ്മ് നല്ല ആരോഗ്യും
ആഹ്
ഹ്മ്മ്, സ്കൂളൊക്കെ തൊറക്കാറായി വര്ന്നല്ലേ
ആഹ് സ്കൂളൊക്കെ തൊറക്കാറായി
ഹ്മ്മ്, ഷോപ്പിംഗ്ങ്ങൊക്കെ കഴിഞ്ഞോ സ്കൂള് തൊറക്ക് സാനങ്ങള് കൊർ ച്ച് ആഹ്‌ ഞാൻ കൊറച്ച് വാങ്ങി വെച്ചിര്ക്ക്ന്ന് ഇനിയിപ്പം
ആഹ്
തൊറക്കാറാവുമ്പോ കൊറച്ചുടെ ദിവസങ്ങളുണ്ടല്ലോ അപ്പഴ്ത്തേക്കും വാങ്ങണം ബാഗൊക്കെ കഴിഞ്ഞ വർഷത്തെ ഉണ്ട് അതൊക്കെ കൊണ്ടൊക്കോളാന്നൊക്കെ പറഞ്ഞിര്ക്ക്ന്ന് എല്ലാ വർഷവും വാങ്ങാൻ പറ്റൂല്ലല്ലോ
ബേഗ് കൊറ അവന് കഴിഞ്ഞ വർഷം വാങ്ങിയത്ണ്ട് കൊറച്ച്ഞ്ഞ് നോട്ട്ബുക്കും സാധനങ്ങളൊക്കെ വാങ്ങാൻണ്ട് അയിന് ആഹ് സമയാവട്ടെ കൊർച്ചും കൂടി കഴിയട്ടെ യൂണിഫോംമ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത്ണ്ട് അപ്പം ഈ പ്രാവശ്യം വാണ്ട അട്ത്ത പ്രാവശ്യം മതിന്ന് പറഞ്ഞ്
ആഹ് അത് തന്നെയായിരിക്കും അല്ലേ, ആഹ് ഒ ഒര് സെയിം യൂണിഫോം തന്നെ ആയായിരിക്കും. ഈ വർഷം
ആഹ് സെയിം യൂണിഫോം തന്നെയാണ്. യൂണിഫോം മാറൂല്ല ഇവടെ
ആഹ് ഇല്ല, ഇത് നമുക്ക് ഇവിടെ അഞ്ച് കൊല്ലം കൂടുമ്പോഴ്ത്തേക്കും മാ
ആഹ് ആഹ്, ഇവടൻങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുല്ലട്ടോ യൂണിഫോംമ്
ആഹ്
ഇവടെ ഓളെ ഇപ്പ പഠിച്ച സമയത്ത്ള്ള യൂണിഫോംമാണ് ഇപ്പളും ഇവടെ സ്കൂള്ല് ഇള്ളത്
ആഹ്
അതോണ്ട് പിന്നെ അങ്ങൻത്തെ പേടിയൊന്നുല്ല
ഹ്മ്മ് അത് നല്ലതാ, മാനേജ്മെന്റ് ആണോ അതോ ഗവൺമന്റ് സ്
ഗവൺമെന്റ് സ്കൂളാണ്.
ആഹ്, ആഹ് ഇവടിയതെ, മക്കള് ഒരാള് പഠിക്ക്ന്നത് മാനേജ്മെന്റ് ആഹ് ഗവൺമെന്റ് അങ്ങനെ ഇതായിട്ട്. ഒരാള് പഠിക്ക്ന്നത് ഗവൺമെൻ്റ് സ്കൂളിൽ മാത്
ആഹ്.
പിന്നെ ട്യൂഷന്ണ്ടോ കുട്ടികൾക്ക്?
ഇല്ലേ. ട്യൂഷന്ന് ഒന്നും പോക് പോക്ക് തൊട്ക്കീട്ടില്ല. അടുത്ത വർഷം പറഞ്ഞയ്ക്കണം.
ആഹ്.
അടുത്ത വർഷം പത്താം ക്ലാസ്സ്ക്കായി. അപ്പം പിന്നെ ഒന്ന് പറഞ്ഞയ്ക്
ഉം എന്റെ മൂത്തയാള് പത്ത്, ടെൻത്ത് എഴുതിയിരിക്ക്യാ ഈ വർഷം.
ഓഹ് റിസൽറ്റ് പതിനഞ്ചാംതി അല്ലേ അറിണേ.
റിസൽട്ട് പതിനഞ്ചിന്. ആഹ്.
ഏഹ്.
ദുആ ചെയ് ജയിക്കാനായിട്ട്.
ആഹ് ഓക്കെ.
ഉം പിന്നെന്നാ വേറെന്താ വിശേഷം?
വേറെന്തെക്കെ സുഖം. എങ്ങനെ യാത്രൊക്കെ പോകാറുണ്ടോ? സ്കൂളൊക്കെ അവധിയായിട്ട്.
ആഹ് യാത്ര പോയി, സിസ്റ്ററിന്റെ വീട്ടിൽ പോയി. പിന്നെ വാഗമണ്ണ്, ലുലു മാൾല് അങ്ങനെയൊക്കെ കറങ്ങാൻ പോയി.
ആഹ്, ആഹ്. ആഹ് ഞങ്ങള് ഇവടെ മൈസൂര് പോയി, ആഹ് മൈസൂര് പോയി.
ആഹ്. നമുക്കിപ്പോ ഈ കാലാവസ്ഥയും കൂടി ആയോണ്ട് ഒത്തിരി ന്ന് ന്നാ മാറി നിക്ക്യാനും പറ്റൂല്ലല്ലോ. എവിടെ പോയാലും മഴ.
മഴ. അവ് ആഹ് ഞങ്ങൾ മഴ ത്തൊന്നു അല്ലട്ടോ. കൊറച്ച് വേനൽക്കന്നെ പോയതൊക്കെ. അപ്പൊ പിന്നെ അവിടി ചൂട്, ഇവടിം ചൂട്.
ആഹ് അത് തന്നെ ചൂടില് ഭയങ്കര, ഭയങ്കര ബുദ്ധിമുട്ടാ യാത്ര.
ആഹ്. ഞങ്ങള് പോയി വന്ന് ഇ. ഇല്ലല്ല.
ഉം അല്ല ഹോട്ടലുകളൊക്കെ പൊതുവേ അടച്ചല്ലോ.
ആഹ്. ഇല്ലാ പ ഉം. ഭക്ഷണൊക്കെ ഞങ്ങൾക്ക് കിട്ട് ട്ടോ. ഭക്ഷണൊക്കെ ഞങ്ങൾ പൊറത്തുന്ന് വാങ്ങീക്ക തന്നേണ്. ചെയ്തത്. ഭക്ഷണങ്ങളൊക്കെ കിട്ടി. ഉം
നമ്മൾ നാ അവിടെ നാട്ടില് ഉണ്ടോ, എന്തെലും ഗ്യാസിന്റെ ഷോർട്ടേജ് വല്ലതും.
ഇവട്ക് ഇവടെ കൊയപ്പൊന്നുല്ല പശെ പലരും ഇങ്ങനെ പറയുന്ന കേൾക്കുന്നുണ്ട്.
ഊംഹ് നമുക്കൊക്കെ ഇവിടെ ഷോട്ടേജ് ആഹ് ഉണ്ട്. വെറകടപ്പ് അത് പണ്ടത്തെകാലം വീണ്ടും തിരിച്ചു വന്ന്.
ആഹ് അങ്ങനെ പർഞ്ഞ് പഷെ ഇവട അങ്ങൻത്തെ കൊഴപ് ബുദ്ധിമുട്ടൊന്നുല്ല.
ആഹ് വെറകടുപ്പിലാ കുക്കെയ്യുന്നെ എല്ലാർക്കും ഇഷ്ടം.
ആഹ് വെറകടുപ്പില് കുക്ക് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ്. ഞാ ഇവടെ ഉമ്മാനോട് പറയും നമ്മക്കിന്ന് അങ്ങനെ വെറകടുപ്പ്ന്ന് ഇണ്ടാക്കിയാ മതീന്ന് പറയും.
ഉംഹ്. എനിക്കുണ്ട് വെറകടപ്പുണ്ട് അതിങ്ങനെ ഇനി കേ ക്കിന്റെ പരിപാടിയും വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒള്ളത് കൊണ്ട് ഉം അങ്ങനെയൊക്കെ കുക്കെയ്ത് ആഹ് നമ്മക്ക് ഗ്യാസൊരുപാട് ചെലവാവും. ഓവനില്ല അപ്പം ഗ്യാസ് ഒരുപാട് ചെലവാവുന്നോണ്ട് പിന്നെ വെറകടുപ്പിലാ അത്യാവശ്യം എന്തെലൊക്കെ കുക്കെയ്യുന്നൊക്കെ. ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയൊക്കെ വെക്കുമ്പോ വെറക് അടപ്പില് വെക്കും
വെറക് അടുപ്പിലന്നെ വെക്കല് ചെറിയ കറി തൂമ്പിക്കലും കാര്യങ്ങളൊക്കെ മാത്രേ ഗ്യാസിൽമല് വെക്കലൊള്ളൂ
ഉം ഒരു മാസത്തില് ഒന്നല്ലേ ഗ്യാസ് കിട്ടാറൊള്ളൂ
ആഹ്
പിന്നെ?
പിന്നെ വേറെ എന്തൊക്കെയ സുഖം എന്താ കൊഴപ്പൊന്നുല്ല
കല്യാണം അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലേ?
ഇല്ല ആഹ് ഒക്കെ കഴിഞ്ഞു ഇഞ്ഞ്പ്പൊ വന്നിട്ട് അടുത്തതൊക്കെ ഇണ്ടായിട്ട് വാണം
ഉം സ്കൂള് തൊറക്കാറായി വരുമ്പോ അയിന് ആഹ് അതുതന്നെ നമ്മളിപ്പോ ഒള്ള ഓർമ്മ സ്കൂള് തൊറക്കുന്നല്ലോ അയിന്റെ ഒരു ടെൻഷൻല്ല അല്ലെ? ഉം പൈസയും കാര്യങ്ങളും അത് തന്നെ പൈസയും കാര്യങ്ങളും ഒത്തിരി വേണം
ആഹ് ആഹാ
പിന്നെ നമുക്ക് എന്തേലും ഒക്കെ പരിപാടികളൊക്കെ ഒണ്ടെങ്കില് അത്യാവിശ്യം കെഴപ്പയില്ലാണ്ട് നമ്മുടെ കയ്യീന്ന് കൊറേ ഒക്കെ ചെലവാക്കാം
ആഹ്
ഒണ്ടോ എന്തേലും പരിപാടിയുണ്ടോ?
അതെ ഒന്നും പരിപാടിയില്ലേ ഈ ചെറിയ ഞാൻ പറഞ്ഞില്ലേ സ്റ്റാറ്റസ് വെച്ച്ക്കാണ്ട് ഇണ്ടാക്കുന്ന കിട്ട്ണ വരുമാനം അതിപ്പൊ എത്രേന്നുള്ളെ ഇപ്പൊരു ആഹ് ചെറുതായിട്ടൊക്കെ ഒരു മാസം ആഹ് റീചാർജ് ചെയ്യാനും
അത് തന്നെ അതിന് തന്നെ വേണയിപ്പൊ മുന്നൂറ് മുന്നൂറ്റി അമ്പതാ വേണ്ടത്
മുന്നൂറ്റിഅയിമ്പത് വാണപ്പൊ
ഉം അതുതന്നെ അതൊക്കെ അത്യാവിശ്യം മതി വേറെ ആരോടും നമ്മള് ഇപ്പൊ ഒന്ന് കട്ട്ണ് അത് തന്നെ അതാ നമ്മക്ക് അത്യാവിശ്യം വേണ്ടത് മെയിൻ പരിപാടി ഫോണില്ലാണ്ട് ജീവിക്കാം പറ്റൂല ഫോൺ വേണം അപ്പൊ ചാർജ് ചെയ്യാനുള്ള പൈസൊന്നും
റീചാർജ് ചെയ്യാൻ പറഞ്ഞാ പറയും എന്താപ്പൊ രണ്ട് ദിവസം റീചാർജില്ലാതെ ഫോൺല് പൈസ ഇല്ലാതെ നിന്നാല്ന്ന് ചോയിക്കും
അത് തന്നെ അവര്ടെ ഓർമ്മ നമ്മക്ക് പരിപാടിയൊന്നും ഇല്ലല്ലോ എന്നുള്ള ചിന്തയിലാ അവര് പറയുന്നത്
ങ്ങാഹ് അതോണ്ട്പ്പം ആരേം കാലു പിടിക്കൊന്നും വേണ്ട
അത് തന്നെ നമ ആഹ് നമുക്ക് ഡ്രസ്സ് ഇടുക്കാനാണെങ്കിലും എടുത്തോട്ടേന്ന് ചോയിക്കണ്ടല്ലോ നമ്മുടെ കയ്യില് പൈസ ഒള്ളപ്പോ നമുക്ക് എടുക്കാ
അതന്നെ
ഉം അല്ലേലും സ്വയം നമ്മുക്ക് ഇതായിട്ട് ജീവിക്കുന്നയല്ലേ നല്ലത് അല്ലെ?
ആഹ് ഉം
ഉം സ്ത്രീകളാവുമ്പം പൊതുവേ ഇല്ലയില്ല ഒറങ്ങാറൊന്നും ഇല്ല ഇങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പം അങ്ങനെ ഒരു കെടപ്പുണ്ട് അല്ലാണ്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ കെടപ്പ ക്കത്തില്ല പൊതുവെ ചുമ്മായിരിക്കും അല്ലെങ്കി എന്തേലും കേക്കിന്റെ പരിപാടി പിന്നെ അലെങ്കി കുട്ടികൾക്ക് എന്തെങ്കിലും വൈകുന്നേരത്തേക്ക് സ്നാക്സ് എന്തേലും
ആഹ് ആഹ്
ഇപ്പം വാങ്ങിച്ചു കൊടുക്കുന്നതിലും നല്ലതെ നമ്മള് സ്വയം ആഹ് ഉണ്ടാ പൊരിച്ചെ അത് കുക്കെയ്ത എണ്ണയി തന്നെയല്ലേ വീണ്ടും വീണ്ടും കടകളിലൊക്കെ പൊരിക്കുന്നത്
ആ
നമ്മള് തന്നെ പൊരിച്ചു കൊടുക്കുമ്പം കുട്ടികൾക്ക് അതൊരു മറ്റു സാധനങ്ങളോട് ഉം എന്നും വെറൈറ്റി വേണം അപ്പൊ അതാ ഒരു പ്രശ്നം എന്തെങ്കിലും അവരു തന്നെ യൂട്യൂബിൽന്നൊക്കെ കണ്ടെത്തിക്കൊണ്ട് വരും ആ അത് തന്നെ പിന്നെ ഇപ്പം വീട്ടില് ഡെലിവറി ചെയ്യുന്ന ഓരോ ഷോപ്പുകളൾണ്ട് നമ്മൾ എന്ത് സാധനം ഒന്ന് ഓർഡർ ചെയ്താലും ടെൻ മിനിറ്റിനുള്ളില് വീടെത്തും
ആ
വേറെന്ന വിശേഷം സുഖമായിട്ടിരിക്കുന്നു അല്ലേ ഉ ശരി എന്ന ഓക്കെ